ഹലോ... കേൾക്കാമോ?
ആഹാ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
എന്തൊക്കെയാ സുഖല്ലേ
എന്താ സുഖം അങ്ങനെ പോണ്ട്. താങ്കളിപ്പോ എവിടെയാണ് ഓഹ്, ചായൊക്കെ കുടിക്കായിഞ്ഞു.
ഞാൻ വീട്ടിലിരിക്കണ്ട്.
അതെയല്ലെ താങ്കളിപ്പോ കളിയൊന്നും കാണുന്നില്ല ഇപ്പൊ
അതേ അതെ, കളികാണലൊക്കെണ്ട് വല്ലപ്പഴും. ഇപ്പോ നിലവിൽ ഇപ്പോ കളില്ല, ഇന്ന് രാത്രി പത്തരക്ക് കളിണ്ട് മോറോക്കേടെ.
പത്തരക്ക് മൊറോക്കണ്ട്, മൊറോക്കന്റെ കളിയുണ്ട്ല്ലേ?
അതെ അതെ അത് കാണം, ഇങ്ങളെ ടീം ഏതാ?
ഞാന് ഒരു ബ്രസീൽ ആരാധകനാണ്.
എന്താ ബ്രസീലിന്റെ അവസ്ഥ.
അവസ്ഥ എന്താണ് ബ്രസീല് കൊഴപ്പൊന്നുല്ല ഇപാവശ്യം ഞങ്ങക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഇണ്ട്
ഓഹ് ഞാനൊരു ഞാൻ സ്പെയിന്റെ അരാധകരാണ് സ്പെയിന് നിലവില് നല്ല കളിയാണ് ഇപ്പോ, ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ നല്ല കളി, ഇപ്പോഫസ്റ്റത്തെ കളി കേപ്പ് വെർദ നെ- ഇതുസമനിലയായെങ്കിലും ബാക്കിയുള്ള രണ്ടുകളിയും ഇപ്പ സൗദിയറേബ്യക്കെതിരെ നാലുഗോൾട്ടു കമ്പയറടിച്ചു. അതുപോലെ പിന്നെ ഒരു, ഗോൾ എതിരെ. പിന്നെ കഴിഞ്ഞ രണ്ടുദിവസം മുമ്പുള്ള കളിയില് മൂന്നേ- സോദി സ്പെയിൻ നല്ലരു ഫോമില പല ഈ വേൾഡ് കപ്പിൽ ഉള്ളത്, എന്തുകൊണ്ടും. വേൾഡ് കപ്പ് അടിക്കാൻ പറ്റിയ ടീമൊക്കെ സ്പെയിന് ഇണ്ട്, ബ്രസീലിനെന്താ അവസ്ഥ?
വേൾഡ്കപ്പ് അടിക്കുവോ? ബ്രസീല് ഏകദേശംഇപ്പോ ഒരു, ഞങ്ങൾക്കൊരു നൂറ് ശതമാനം പറയാൻ പറ്റു, എന്താച്ചല് ഒരു തൊണ്ണൂറ് ശതമാനം, ഇപ്രാവശ്യം ബ്രസീൽ- അടിക്കാള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം ബ്രസീലി ന്നി വരാള്ള കളികളൊക്കെ അത്യാവശ്യം നല്ല ടൈറ്റ് കളികളാണ്. ഉം സ്പെയിന് എന്താ അവസ്ഥ, സ്പെയിനിൻ്റെ നി വരാള്ള കളികളൊക്കെ എങ്ങനേണ് ഏകദേശം
സ്പെയിനിതുപോലെ നല്ല ടഫുകളിയാണ് ഇപ്പോൾ സ്പെയിനിനിപ്പോ കഴിഞ്ഞകളി ഒരു സിംമ്പിളിയാന്നു വെക്കാം ഓസ്ട്രിയ ഇനിയിപ്പോ അടുത്തതിനി പ്രീക്വാർട്ടർ നമ്മളെ അങ്ങനെ ടീമാ റൊണാൾഡോന്റെ പോർച്ചുഗലാണ്. ഇപ്പോൾ പോർച്ചുഗലിന്റെ ടീമ് എഫോമ് നോക്കുകയാണെങ്കിൽ പോർച്ചുഗൽ നല്ല കളിയാണ് ഒരു ഗ്രൂപ്പ് അഡ്മിൻ കൊറച്ചൊന്ന്.. ലോക്കലാണെങ്കിൽ പിന്നെയൊരുവമ്പം തിരിച്ചുവരവുതന്നെ കണ്ടതും റൊണാൾഡോ രണ്ടുഗോളൊക്കെ ഇട്ട്, ഓൻ വമ്പം കംബാക്കട് ത്തി അപ്പൊ നല്ലൊരുടഫ്മാച്ചാകും പ്രീക്വാർട്ടർ എന്നാണ് ഉറപ്പ് അപ്പൊ ഇത്ര സിംമ്പിളൊന്നുമാകൂല സ്പെയിനുകേറല്
അതെയതെയതെ ആ തോന്നുന്നതിപ്പമീ വേൾ വേൾഡുകപ്പ് മൊത്തത്തിലൊരു അപ്പ നമ്മളന്ന് അർജന്റീനയുടെകളി കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒരു മെസ്സിയുടെയൊരുഇതിൽ ഈ ഒരുഏ. ഐ. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് മെസ്സിഗോളടിക്കണന്നൊക്കെ. അതൊക്കെത്രത്തോളം വാസ്തവമാണെന്ന് എന്താണുനിങ്ങളുടെ വീക്ഷണം
അതീ വേൾഡ് നോക്കുയാണെങ്കിലിപ്പം നമുക്കറിയാം അർജന്റീനക്കെതിരെ അല്ലെങ്കിൽ മെസ്സിക്കെതിരെ നിങ്ങളുപറഞ്ഞ പോലെ തന്നെ കൂടുതൽ വിവാദങ്ങളും അല്ലെങ്കിൽ കൊറെ ഒരേ തെറി തെറിവിളികേൾക്കണ വേൾഡ്കപ്പ്ണ്ഇപ്പ നമുക്കറിയാം അർജൻ ൻറീനഫസ്റ്റ് മാച്ചിലേക്കു മെസി എന്തൊരു ഫൗളിട്ടു പിന്നെയെടുത്തിട്ടും അതെടുക്കാനും പറ്റിയില്ല. പിന്നെ ഏ നമുക്കെന്ന അർജന്റീനക്ക് സെമി ഫൈനൽ വരെയുള്ള ടീമൊക്കെ വളരെ സിംമ്പിൾ ടീമാണ്. ഓക്ക കഴിഞ്ഞ ഞ്ഞ കളി കേപ്പ് ട്ത്ത് ഈജിപ്ത്ത് അങ്ങനത്തെ വലിയ വലിയ ടഫുള്ളടീമാണ് അർജന്റീനക്കു അപ്പ ങ്ങനൊരു ഒരുപാടുണ്ട് ഫാൻസ്. അർ അർജന്റീന ഈ പ്രാവശ്യം വേൾഡുകപ്പ് പൈസ കൊടുത്തുവാങ്ങി ഓല് റഫ് പിന്നെ വാങ്ങിയാനൊരിത് മെസ്സിക്കോ മറ്റേ അർജന്റീന ക്കെതിരെ യിങ്ങനെ പറയാം അപവാദങ്ങൾ വരലുണ്ട് അത് നമ്മക്കു വേൾഡ് കപ്പ് അങ്ങനെന്നുഅല്ല വേൾഡ് കപ്പെന്നുള്ളയൊരു ഭാഗ്യ ണ്. ഓൽക്ക് ചെറിയടീമിനെ കിട്ടി. അഅ് ഓലെ ഭാഗ്യം. പക്ഷേ പോർച്ചുഗല്, ബ്രസീല് പോലെള്ള ടീമിനൊക്കെ ടഫ് ടീമിനെ കിട്ട്യാ ഓലെ നിർഭാഗ്യംന്ന് വെക്കണ്ടേരും., അതെന്നെല്ലെള്ളത്
ആ ആ അതെയതെ നിങ്ങൾ പറയുന്നതുവളരെ ശരിയാണുപക്ഷേയിനി അർജന്റീനയ്ക്കു ഇപ്രാവശ്യം ഇതിലെന്തൊരു ഭാഗ്യം ഉണ്ട്ന്നാണു തോന്നുന്നത്.
അതെ അർജന്റീനക്കൊരു ഭാഗ്യള്ള വേൾഡ് കപ്പാണിത്. ഓല് വേണ്ടിവന്നാകപ്പടിക്കാൻ വരെ ഓൽക്ക് സിംമ്പിളാണ്, എത്ത ഫൈനൽല് വന്ന ഞ് ഓൽക്ക് ടഫ് ടീമൊക്കെ വരുന്നൊള്ളൂ അത് വെര ഓൽക്ക് സിംമ്പിൾടീമാണ്
അതെയതെ പക്ഷേയി പ്പോപ്രവ പ്രവചനങ്ങളൊക്കെ നടത്തുന്നവരാരും ഇത് അർജന്റീനയുടെയൊരു പേര്മുന്നോട്ടു വെച്ചിട്ടില്ലായെന്നുള്ളതു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യാണ്. കാരണം എന്നാ ചില ഇതിലൊക്കെ നമ്മള നാട്ടിലൊക്കെ ഒരു പൊതുവെ ഒരു വർത്താനം ഇണ്ട് കയിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചതോണ്ട്, ഈ പ്രാവശ്യവും അവര് കപ്പടിക്കുംന്ന്ള്ളരിത് നമുക്കു കാണാൻ സാധിക്കും.
അതെയതെയതെ ഈ പ്രവചനം കുറിച്ചു പറയുമ്പോ ഓർമ്മ വരുന്നത് നമുക്ക് അറിയാലൊ അതി പ്പോ ടീ എസ്പോർട്സിന്റെടീമുണ്ട് ഓല് കയ്ഞ്ഞ നാലുകൊല്ലത്തെ വേൾഡുകപ്പുംകറക്റ്റ് റെഡിയാക്കാണ്ടു പഠിക്ക്ണ ടീമാണ് പോല് കഴിഞ്ഞെ രണ്ടായിരത്തിപത്ത് സ്പെയിനുകപ്പെടുക്കണ മുതലുരണ്ടായിരത്തി ഇരുപത്തിരണ്ട് അർജന്റീന കപ്പെടുക്കണ ടീമ് വളരെ കൃത്യായിട്ട് പ്രവചിച് ടീമാണ് ഓലി ഇപ്രാവശ്യം പറഞ്ഞത് സ്പെയിന് കപ്പ് എടുക്കുന്നതാണ് അപ്പോ ഓര് പറഞ്ഞ വലുത് തള്ളിക്കളയാൻ പറ്റൂലല്ല അത് വേറെൊരു ടീമ്ണ്ട് ഒ കഴിഞ്ഞ മൂന്നാല് ഇത് കറക്റ്റായിരുന്നു പക്ഷേ ഓര് ഇപ്രാവശ്യം പറഞ്ഞത് നേതേര്ലാന്ഡ്സ് എടുക്കുന്ന കൊറച്ചുമുമ്പ് പുറം പോയി. അപ്പൊ പ്രവചനങ്ങൾക്കൊന്നും ഒരു ഒ ഒറ ഒറപ്പ് കിട്ടണില്ല നമ്മക്കന്നറിയ ഒരു വേൾഡ് കപ്പിൽ എന്താ സംഭവമാണ് മന്ത്രവാദി എന്ന്ള്ളത് കഴിഞ്ഞ അർജന്റീനെ കളി നമ്മൾ കണ്ടു അർജന്റീനാ ഗോളാടിക്കൂല. എം എസ് സി ഗോളടിക്കൂലാന്ന് പറഞ്ഞു പക്ഷെ എം എസ് സി ഗോളടിച്ചു അതുകൊ കുറേ ഒരു കൂടുതൽ വെല്ലുവിളികൾ അല്ലെങ്കിൽ കുറേ പ്രവചനങ്ങള് വരുന്ന ഒരു വേൾഡ് കപ്പാണത് പക്ഷെ. അധിക പ്രവചനങ്ങൾക്കും എതിരെക്കാണ്ടുള്ള മ മത്സരങ്ങള് സെറ്റേന്ന് കാണാൻ സാധിക്ണ്ട്. അങ്ങനെയല്ലേ ഉള്ളത്.
ത അതെ അതെ അതെ കേരളത്തിൽ ഇപ്പൊ ഒരു വേൾഡ് കപ്പിന്റെ ഒരു ഏഹ് ആവേശം. ഇപ്പോൾ ജെൻ സി പിള്ളേർക്ക് കൂടിക്കാണോ അതോ കൊറഞ്ഞിക്കാണോ എന്ത ഇങ്ങളൊര് അയിന് അബി ച്ചുള്ള ഒരു അഭിപ്രായം എന്താ നിങ്ങളെ
എന്റെ അഭിപ്രായത്തില് ഇപ്ര വേൾഡ് കപ്പ് കേരളത്തിൽ
ഈ വർഷം കേരളത്തിൽ കൂടുതൽ റെക്കോർഡ് സമയണ്ട് നമ്മക്കറിയ മലപ്പുറുള്ള ഒരു മുണ്ടന്നാ സ്ഥലത്തൊക്കെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ ഫ്ലാക്സ് ഒക്കെ വച്ചിട്ട് നീളം കൂടിയ ഫ്ലക്സ് വച്ചിട്ട്. അർജന്റീനേം ടീമും ബ്രസീലിയൻ ടീമും ഏതോ ഒരു ടീം റെക്കോഡ് ഒക്കെ വാങ്ങിണ്. അതായത് അത്രയും പൈസ ചെിലവാക്കൻ വരെ ഈ നാട്ടിലുള്ള ആൾക്കാര് ഓല് മനസ് വെക്കണ്ടന്നാ അത് നമ്മുക്കന്ന അറിയാം നമ്മുടെ ടീമൊന്നും അല്ല അത് ഇന്ത്യയല്ലേ കളിക്കണത് വേറൊരു പുറത്തുള്ള രാജ്യണ് ആ പുറത്തു രാജ്യത്തിനുംവേണ്ടി ഇത്രയും പൈസ ചിലവാക്കാനുള്ള മനസ്സുണ്ടെങ്കി എന്തുകൊണ്ടും കേരളക്കാരുടെ ആവേശം ഇരട്ടിയാണ് ഇപ്പ നമുക്കന്നെ കഴിഞ്ഞ ഖത്തർ നിന്ന് വേൾഡ് കപ്പിൽ ഇത്ര ആവേശം കണ്ടിരുന്നില്ല പക്ഷേ ഈ വേൾഡ് കപ്പില്. എന്തോരു ആവേശം എല്ലാ ടീമിലുണ്ട് പ്രത്യേകിച്ച വലിയടീമായ പോർച്ചുഗൽ ബ്രസീൽ അർജന്റീന ഈ മൂന്ന് ടീമിലും. നല്ല ഫാൻസ്ള്ള ആരാധകര് ഉള്ളത് അങ്ങനെയല്ല ഉള്ള നിങ്ങള അഭിപ്രായത്തില്.
അതെ അതെ തീർച്ചയായിട്ടും പടുകൂറ്റം ഫ്ലാക്സുകളും കട്ട്ഔട്ടുകളും ഒക്കെ ഇപ്രാവശ്യവും. ഉം പൊന്തിയിട്ടുണ്ട്. ഏഹ് പിന്നെ എനിക്ക് തോന്നുന്നത് സാധാരണ ഈ കേരളത്തില് ബ്രസീല്. അർജന്റീന പോർച്ചുഗൽ ഈ ഒരു മൂന്ന് ടീമാണ് സാധാരണയിട്ട് ഉണ്ടാകലൊള്ളൂ. ഇപ്രാവശ്യം സ്പെയിന് ബെൽജിയം ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളുടൊക്കെ ഫ്ലക്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു പിന്നെ നാട്ടിൽ പോലെ തന്നെ. ഈ അർജന്റീന ബ്രസീൽ പോർച്ചുഗൽ ടീമ് മാത്രേ ഉണ്ടാവലുള്ളൂ ഈ പ്രാവശ്യം മാത്രല്ല അതൊക്കെ ഇവന്റെ ഒപ്പം ഉള്ള വെറും. ഒര് ചെറിയ ടീം മൂന്ന് ടീമ്കൾക്ക് മാത്രള്ളതല്ല എല്ലാ ടീമും ഒര്പോലെ നോക്കണ്ട്ന്നൊര് സൂചന ആ ഒരുഫ്ക്സിലൂടെ നമ്മക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നെ നിങ്ങളെ പ്രായ പ്രായത്തിൽ ഇപ്പൊ ഇന്ത്യ വേൾഡ് കപ്പിൽ വരാൻ ചൻസ് ഉണ്ടോ വരും വേൾഡ് കപ്പിലൊക്കെ.
ഇന്ത്യ ഒരു ഇനി വരുന്ന ഒരു മൂന്നാമത്തേക്ക് ഒരു വേൾഡ് കപ്പും കൂടി വേൾഡ് കപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോ കഴിഞ്ഞ പ്രശ്യൊക്കെ മുപ്പത്തി രണ്ട് ടീമല്ലേ ഉണ്ടാര്ന്നുള്ളൂ ഇപ്രാവശ്യം അത് നാപ്പത് ഈ നാലോളം ടീം ആയല്ലോ അപ്പൊ അത്പോലെ ഇന്നിയൊരു കണക്ക് കൂടാൻ സാധ്യത ണ്ട്ന്ന്ണ്ടങ്കി ഇന്ത്യക്കെ അതിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴേക്കും ഇന്ത്യക്ക് യോഗ്യത എത്തുന്നാണ് തോന്നുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം നമ്മള് ഫുട്ബോളിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട്ള്ളൊര് സംരംഭങ്ങളും നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കോച്ചിങ് സെന്റുകളൊക്കെ ഫുട്ബോൾ കോച്ചിങ് സെന്ററുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പ അതിന്റൊക്കൊര് ഭാഗായി ഇപ്പോഴത്താ പിള്ളേര് വല്താവുമ്പോഴേക്കും ഒരത്യാവശ്യം ഏജാകുമ്പോഴേക്കും ഓ ഇപ്പം ഫിഫേല് അവര് ക്ക് കളിക്കാം പറ്റുന്നാണ് എന്റൊരു വിശ്വാസം
അതെ അതെ ങ്ങള് പറഞ്ഞത് വളരെ കൃത്യാണ് ഇപ്പ ഇനിക്കെന്നറിയാ ഞമ്മ ന്റെ അഭിപ്രായത്തില് ഈ ഇപ്രാവശ്യം വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാൾ കൂട്തൽ ടീമ് കൂട്ടി. മുപ്പത്തിരണ്ട് ടീമ്ള്ളത് നാപ്പത്തിയെട്ട് ടീമാക്കി ഇഞ്ഞി രണ്ടായിരത്തി മുപ്പത്തി നാല് വേൾഡ് കപ്പ് വെര്ണെ സൗദ്യാണ് അപ്പോ ആ ഒര് വേൾഡ് കപ്പ്ല് ഇന്ത്യക്ക് സ്ഥലോണ്ട് ഇപ്പമ്മക്കന്നെ അറിയാ ഈ വേൾഡ് കപ്പ്ക്ക് കൂടുതൽ പുതിയ ടീമ്കൾണ്ട്പ്പ മ്മ വെക്കാത്ത കേപ്പ് വെർതേ അല്ലെങ്കിൽ കോങ്കോ അങ്ങൻത്തെ ചെറ്യ ചെറ്യേ ടീമുകൾ വെരെ ഈ വേൾഡ് കപ്പിൽ ഇടം പിടിച്ചു അപ്പൊ ഇന്ത്യ പോലെള്ളൊര് കൂടുതൽ ജനവാസള്ള രാജ്യം എന്തുകൊണ്ട് വേൾഡ്കപ്പിലില്ലാന്ന്ള്ള ചോദ്യത്തിന് രണ്ട് രണ്ട് മൂന്ന് കൊല്ലത്തൊര് കാത്തിരിപ്പ്മതിയാവും എന്നാണ് ഇന്റെ അഭിപ്രായത്തില് ഇന്ത്യ രണ്ടായിത്തിമുപ്പത്തിനാല് വേൾഡ് കപ്പാവുമ്പത്തേനും വേൾഡ് കപ്പില് കേറാൻ ചാൻസ്ണ്ട് അങ്ങനെ ഇന്ത്യ വേൾഡ് കപ്പ് കേറാണെങ്കില് നമ്മളീ കാണുന്ന ആവേശൊന്നും ആവൂല അപ്പ ണ്ടാവുക അപ്പൊര് ഈ കാണുന്നതിനെക്കാൾ ഇരട്ടി ആവേശം അയത് കേരളം മൊത്തം ഒരു വേൾഡ് കപ്പ് വൈബിലേക്ക് മാറാൻ ചാൻസ്ണ്ട്. അങ്ങനല്ലെണ്ടാവ
അതെ അതെ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ കാണുന്ന ഈ ഫ്ലക്സുകളൊക്കെ അപ്പൊൽ നിലംമ്പതിക്കുന്നാണ് എനിക്ക് തോന്നുന്നെ മ് മറിച്ചെല്ലാരും കൂടിട്ടൊരു ഇന്ത്യയുടെ ഫ്ലക്സ് വെക്കുന്നൊര് രീതിയിലുള്ളൊരു സംരംഭം അപ്പോഴുണ്ടാവുന്നാണ് ഇൻക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതല് ആരാധകര്ഉള്ളോര് ഫുട്ബോൾ കപ്പിലെ ടീമായിട്ട് ഇന്ത്യ മാറുന്നാണ് എ നി ക്ക് തോന്നുന്നത്
ഏ പിന്നെ ഈ ഒരു വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കില് ഈ വേൾഡ് കപ്പ് ലെവലിൽ മ്മക്കറിയ കയ്ഞ്ഞ ഗ്രൂപ്പ് വട്ടം കയ്ഞ്ഞു ഗ്രൂപ്പ് വട്ടത്തിലൊക്കെ എല്ലാ ഗ്രൂപ്പിലും നല്ലൊര് ര് ആവേശികം വെച്ച്ര്ന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചെ ഇൻക്ക് ആവേശങ്ങ ണ്ടായിരുന്നു
ഒര് ആശങ്കണ്ടേയ്ര്ന്നു
പിന്നെ ലോക്കകപ്പില് ടീമ്കളുടെ എണ്ണം കൂട്ടുമ്പോ കളിയൊര് ബോറാകുമോന്ന്. പക്ഷേ അങ്ങനെ ല്ലണ്ടായത് കളി കളികള് കൂടുതല് ആ രസണ്ട് കാണാൻ ചെറിയ കളി നമ്മക്ക് വലീയ ടീമിനെ ഞെട്ടിച്ച് കൊണ്ട് ഇപല് ഏഹ് പാസിങ്ങും കൊളൊ ട്ടെ ഹ് ഹും കണ്ടു പ്പ ക്യാപ്പ്ർദൻ അല്ലെങ്കിൽ ബ്രസി ഏ പോർച്ചുഗലിനെതിരെ കോങ്കോ ചെറിയ ടീമൊക്കെ വളരെ ഒര് നല്ലൊര് കളി ഈ വേൾഡ് കപ്പില് കാഴ്ച വെച്ചു അപ്പോ അങ്ങന് ത്തെ ചെറിയ ടീം വേൾഡ് കപ്പ് വെച്ച് വെച്ചോണ്ട് രസം കൂടി ഒര് ആ ആവേശം കൂടി അങ്ങനല്ലെ ളെള
അതെ അതെ തീർച്ചയായിട്ടും അങ്ങൻതന്നേണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം ഒന്നുകൂടി നമ്മക്ക് കൂടുതലായിട്ട് കളികളിലൊക്കെ എൻഗേജ് ചെയ്യാൻ കൂടുതൽ രാജ്യങ്ങളൊക്കെ ആ രാജ്യ ത്തിൻ്റെ കളി കളിക്കാരെയും കളികളെയൊക്കെ പരിചയപ്പെടാനും കൂടി ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്
അതെ നമുക്കിവടെ വൈന്റപ്പ് ചെയ്യാലെ പിന്നമ്മക്ക് സംസാരിക്കാം
ആഹ് അതെ അതെ അതെ തീർച്ചയായും എന്തായാലും ക്കവരും കളിയൊക്കെ കണ്ട്ട്ട് നമ്മക്ക് വീണ്ടും ഒന്നും കൂടി സംസാരിക്കണ്ണം
അതെ അതെ
ഓക്കെ ശെരി